ഹലോ
ഹലോ ആഹ് പറടാ ഓഹ് എന്തറീ
ഉം റെയ്ഞ്ച്പോയൊ റെയ്ഞ്ച്ണ്ടല്ലോ ആഹ് എടക്കൊര്റേയ്ഞ്ചിന്റെ ഒര്പ്രശ്നണ്ട് അഹ് ആഹ് എന്തൊക്കെവിശേഷള്ളേനു
ഓഹ് നല്ലവിശേഷം
ആഹ് മക്കള് കളിച്ചു അപ്പഅതൊന്ന് ക്ലിയറേയ്തങ്കിലേ അവര് ഓര്പഠിച്ചോളും പക്ഷെ ഇടക്കൊന്ന്ഞാൻപോയോക്കില്ലേ ശരിയാവൂല അതാണ് മിഞ്ഞ മീ ത്തിവെച്ചിട്ട് കളിതൊടങ്ങീക്കൊ
ഉം ഉം
എടക്ക് ഞാന് മറ്റേ പോലീസാര് ത്ങ്ങനെ ഏഹ് ലാത്തികൊണ്ട് നടക്കൂലെ. അതേമായ്രി ഒന്ന് അവടെ ജസ്റ്റ് ചുറ്റും റൗണ്ടിറ്റണം.
നീ നീ എന്തേലും പഠിക്ക്‌യ്ണ്ടോ?
എങ്ങനെ?
നീ എന്തേലും പഠിക്ക്‌യ്ണ്ടോന്ന്.
ഇല്ലടാ ഞാനൊന്നും പഠിക്ക്യ്ണൊന്നുല്ല. നീ പഠിക്ക്യുന്നുണ്ടോ?
കഴിഞ്ഞതാ ആഹ് പി എ സി നോക്ക്ണ്ട്.
എങ്ങനെ
പി എ സി നോക്ക്ണ്ട്. എന്ത്‌കഴിഞ്ഞതാ?
ആണോ, എങ്ങനെ?
ഉം നി നീയ് ഏത് വരെ പഠിച്ചേ?
ഞാന് എസ് എസ് എൽ സി.
ആണോ കൊള്ളാം
ഉം
കല്ല്യാണം കഴിഞ്ഞിട്ട് കൊറേ ആയോ അപ്പം? ആണോ എന്റെ കല്ല്യാണം കഴിഞ്ഞിട്ട് അഞ്ച് കൊല്ലായല്ലോ.
ആഹ് ഇൻക്ക് മൂന്ന് മക്കളായി. നിൻക്ക് നിൻക്ക് ഒരാളല്ലേ ആയുള്ളൂ. എനിക്കു മൂന്ന് മക്കളായി.
കൊമ്പന്റെവണ്ടിയേ ഞാൻ സിസേറിയനായിര്ന്ന്.
ആണ്ലേ
സിസേറിയൻല്ല മറ്റേ ക മറ്റേ കല്ല്യാണം കഴി ക്ക്ണ് മുന്നേ ദ് എന്താപറയാ ഇങ്ങനെസിനിമേലൊക്കെ നമ്മള് ഗർഭണി ഗർഭിണി ആവോണ്ട് നല്ലര സവല്ലേ.
ആഹ് ആഹ് വയറുംകൊണ്ട് നടക്കുന്ന് സിനിമേല് അങ്ങനെയാണല്ലോ.
ആഹ് അത് ആഹ് സിൻമേല് അങ്ങനെയാണല്ലോ. പക്ഷെ നമ്മള് കല്ല്യാണം കഴിച്ചപ്പല്ലേ ഇത് വല്ല്യ രസംന്നുള്ള പരിപാടിയല്ലാന്നുള്ള മനസ്സിലാവ്ണ്.
മനസിലായി.
ആഹ് ഒരുവട്ടം ഒന്നാ അഹ് ഒര് ഒര് മിൻറ്റ് ഒന്നായ്ശൂനെ വിളിക്ക് അയ്‌ശൂനെ വിളിക്ക്.
ഊം ഉം
ആഹ്
ഉം അതെ
വരാ ഭയങ്കര ച്ച് ഞാൻ എനിക്ക് സിസേറിയനേര്ന്ന് അന്നേരം ഭയങ്കര ക കഷ്ടപ്പാടായിരുന്നു എന്ന് വെച്ചാ ഞാനും വേദനയൊക്കെ തട്ടിട്ടാണ് പോയത്. ട്ട് പോയിട്ട് ആശുപത്രിയിൽ പോയപ്പോ എല്ലണ്ണും ഇങ്ങനെ കിടക്കാ. ആഹ് എല്ലണ്ണും ഇങ്ങനെ കിടക്ക്ണ കണ്ടിട്ടേ ഓഹ് ഞാന് ലൈവായിട്ട് ഇങ്ങനെ ഡെലിവറി കണ്ടപ്പോ പിന്നെ എന്റെ എല്ലാ വേദനിം മേലോട്ട് പോയി.
ആഹ്
ഇനി എനിക്കി പ്രസവിക്കണ്ടേന്നായി പോയി. ഞാൻ പ അവിട്ന്ന് എറങ്ങി ലേബർ റൂ റൂമിന്ന് ഞാൻ ഇറങ്ങി ഓടി
ഏഹ് നല്ല ആള് ഉം
എന്നാ ഇങ്ങ
ഞാന് പിന്നെ അങ്ങനത്തെ പേടിയൊന്നുമില്ല എനിക്ക് ഫസ്റ്റ് കല്യാണത്തിന്റെ അല്ല
എനിക്ക് പെരുംപേടിയെക്കയാ അതോണ്ടെ‌ക്കെ പരിപാടി പരിപാടിയെ മതിയായി ആഹ്
എനിക്ക് എന്നാ ഇപ്പഴും പ്രസവിക്കാൻ ഒരു ആഗ്ര
അങ്ങനെ അയ്യോ നി നിങ്ങള് നിർത്തിയില്ല ആന്നേ സമ്മതിക്കാണ്ടോ അതിനും കഴിവാണ് എനിക്കത് പറ്റില്ല
അല്ല നിർത്തിയിട്ടില്ല പക്ഷെ തുടരാനായിട്ട് അത്ര താല്പര്യ താല്പര്യമില്ല പക്ഷേ എന്നാല് എടക്ക്‌ ഒരു കുഞ്ഞു കുഞ്ഞു മക്കളെ ഇങ്ങനെ കാണൂലേ കുഞ്ഞ്
ആഹ് അത് വേറെ ആരുടെങ്കിലും വേറെ ആരുടെങ്കിലും കൈയില് ഇരിക്കണത് എടു വേറെ ആരുടെങ്കിലും കയ്യിലുള്ളത് എടു എടുക്കാൻ ഭയങ്കര ഇതാ
ആഹ് ഇല്ലട നമ്മുടെതാവുമ്പോ എന്താ പറയും എപ്പഴും നമ്മടെ കൂടെ ഇണ്ടാവുല്ലേ ഒരു കുഞ്ഞാട്ടിങ്ങനെ നല്ല രസം
കൂടെണ്ടാവുവല്ലേ ചെലപ്പോ എനിക്ക് ദേ ദേഷ്യം പിടിക്കും അപ്പോഇരിക്കുമ്പോൾ എന്തേലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോ എന്തേലും ഒപ്പി ചേച്ച അവന്റെ കാല് നിലത്തല്ലാന്ന് തോന്നും അപ്പൊ കൂടണ്ടാവണന്നും അപ്പൊ ഓർമ്മ വരില്ല മനസ്സിലേ എന്തേലൊക്കെ ശരിയാക്കി വൃത്തി ആക്കുമ്പോ ഓരോ അറ്റത്തൊന്ന് പൊട്ടിച്ച് പൊട്ടിച്ച് പൊട്ടിച്ച് കൊണ്ട്‌ വരും ഇപ്പൊ വന്നോടത്ത് തന്നെ തിരികെ കേറ്റി വെക്കാനും പറ്റില്ലല്ലോ എളുപ്പല്ലേ മറ്റേത് വയറില് ആയതൊണ്ട് ഒരു വിഷയോം ഇല്ല നമ്മള് പോണോടുത്ത് പോവാ ഇരിക്കണടുത്തു ഇരിക്ക പിന്നെ ഒരു സ ആദ്യക്കെ ഭയങ്കര സംഭവാന്ന് ഇങ്ങനെ നമ്മള് ഫ്രണ്ട്സുകളൊക്കെ ഇങ്ങനെ റീല് എടുക്കുന്നു പോസ്റ്റ് ചെയ്യുന്നു അവര് നല്ല രസമായിട്ടിരിക്കുന്നു ഇത് ചെല ആൾക്കാര് ഗർഭിണിയായൽ നല്ല ഗ്ലാമറ് വെക്കുന്നന്ന് ഞാൻ നമ്മളും ഗർഭിണിയായി മറ്റേ കാട്ടാ പന്നിനെ കൂട്ടായി കറത്തിട്ട് അങ്ങോട്ട് ഇനി കറക്കാൻ ബാക്കില്ലേന്ന്
ആഹ് അത് ചെലര് അങ്ങനെയാടാ അതെ എന്റെ മോൾക്കും ഞാനും കറ ത്തിട്ടാണ് ഞാൻ ഇരുനിറാണ് കറുത്തിട്ടല്ല പക്ഷെ പ്രെഗ്നന്റ് ആയി കഴിയുമ്പോല്ലടാ പ്രസവം അടുക്കുമ്പോ ഈ മൂക്ക്
നാപ്പത്തി ആഹ് നാപ്പത്തി ഏഴ് കിലോ എങ്ങാണ്ട് ഞാന് ആ അതന്നെ നാപ്പത്തി ഏഴു കിലോ ഞാൻ ഉണ്ടായിരുന്നൊള്ളു ഞാൻ ഗർഭിണിയാപ്പിന്നെ എഴുപത്തിനാല് കിലോ ആയി അതൊന്ന് ഭയങ്കര വലിഞ്ഞിട്ട് വെലഞ്ഞിട്ട് പിന്നെ പൊട്ടിത്തെറിക്കർന്ന് പേടിച്ചാരുന്ന് അങ്ങനെ തടിച്ചാരുന്നു അല്ല സ എല്ലാരും ഞമ്മള കസിൻസ് എല്ലാരും നല്ല നല്ല ഭംഗിയായി സാരിയെക്കെ ഉടുത്ത് ഇത് എവിടെയും കാണിക്കാൻ പറ്റ ല്ല ഫുള്ള് പുലി മാന്തിയ പോലെ
ആഹ് അത് അങ്ങനെയാ വയറ് അങ്ങനെയാവൂടാ എല്ലാർക്കും അങ്ങനെ തന്നെയാ ഈ വ എന്താ പറയക എന്നാ ചെലർക്കൊന്നും കാണാൻ പറ്റില്ലടെ എനിക്കൊന്നും വലിയ പ്രശ്നം ഇല്ല കേട്ടോ പക്ഷേ നമ്മള് പ്രെഗ്നന്റ് ആയ സമയത്ത്
ആഹ് അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ ആരെങ്കിലും കുഞ്ഞു കുട്ടികൾ കാണുമ്പോ ആദ്യ പിന്നെ ഓഹ് ഒന്ന് ആലോചിക്കാൻ വയ്യ ഒന്ന് ആലോചിച്ചേ
അത് എനിക്കിന്നാ സത്യം പറഞ്ഞാ ഒന്നും കൂടിം പ്രസവിക്കാനാഗ്രം
അയ്യോ സമ്മയിച്ച് ഇത് ഞങ്ങള് ഞാ ഞാ ഞാൻ
അഞ്ചാമത്തത് പ്രസവിച്ചെടുക്കാ എന്റെ ഫ്രണ്ട്
നിങ്ങളാണല്ലേ പോപ്പുലേഷൻ കൂട്ടണ ആൾക്കാര് ജനസംഖ്യാ വർദ്ധനവ് അത് ഇങ്ങനെ കൂട്ടീയാ അല്ല അവർക്ക് എന്തേലും കൊടുക്കണ്ടേ നമ്മക്ക് വെലുതാവുമ്പോ അവർക്കൊന്നും കൊടുക് ക്കാൻ ഇല്ലല്ലോ നീക്കിരിപ്പ് അങ്ങനത്തെ പരിപാടികൾ ഇല്ല പിന്നെ ഇപ്പന്ന് പറഞ്ഞാ ഒരാളെന്നെ കിട്ടിയതെന്നെ വെല്യ കിട്ട് കിട്ടല് ഇല്ലാത്ത ആൾക്കാര് ഒരുപാട് ഇണ്ട്ട്ടോ അതാലോചിക്കുമ്പോ ഭാഗ്യാണ് അത് വേറെ
അതെ അങ്ങനെ ചിന്തിക്കണം നമുക്ക് എത്ര ആൾക്കാര് ഇല്ലാണ്ടെ ബുദ്ധിമുട്ട്ന്ന് അറിയാം പാവം കണ്ണീരും കയ്യായിട്ട് ദൈവ ത്തിനെ പ്രാർത്ഥിച്ച് നടക്കാ ചെലര് അനാഥാലയത്തിന്ന് ദെത്തെടുക്കുന്നു
ആഹ്
ഉം നമുക്കൊക്കെ കിട്ടിയത് ദൈവത്തിന്റെ അത്രേം വല്യ അനുഗ്രഹാണ്
അതെ അതന്നെ
ഉം അങ്ങനെയാണ് കഥ
ഉം വേം ഇള്ളതിനെ പോ ഒന്നിനെ നോക്കാന്ന് പറേണത് ഭയങ്കര പണിയാ ഇങ്ങൾക്ക് മൂന്നെണ്ണത്തിനെ നോക്കാന്ന് പറഞ്ഞാ വല്യ ഓസ്‌ക്കാറ് തെരും
ആഹ് ചെലപ്പം ചെലപ്പോ എന്താ പറയാ എന്റെ തല എനിക്ക് തല്ലി പൊട്ടിക്കാനൊക്കെ തോന്നിട്ടുണ്ട്
അതാണ് അവിടെ തല്ലീട്ട് കാര്യല്ല നമ്മളെ തലെന്നെ കൊണ്ടാ എവിടേം കൊണ്ടേ ഇടിക്കാൻ സത്യം പറഞ്ഞിട്ട് കാര്യല്ല അങ്ങനെയാണ്
പക്ഷെ അത് അതൊരു നേരത്തെ പ്രാന്താണ് പക്ഷെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത്രേം ഇഷ്ട്ടല്ലേ അവരെ നമ്മളെ മക്കളെന്നു വെച്ചാല് നമുക്ക് ജീവനല്ലേ ദീർഘായുസ് തരട്ടെ നമ്മളെ മക്കക്കൊക്കെ
അതെ അതെ അതെ അത് തന്നെ
ഉം അസുഖങ്ങളൊന്നും ഇല്ലാണ്ട് നമ്മള് മക്കള് വലുതായി വരുന്ന അതൊരു രസം തന്നല്ലേട മക്കള് ഏയ് ചെറുതിന് വാരി കൊടുക്കണം ചെറുത് മൂന്ന് വയസ്സല്ലേ ആയുള്ളൂ മറ്റാള് രണ്ടാളും എടുത്ത് കഴി ആ ഒന്നും പ്രശ്നല്ല എടുത്ത് കൊടുത്താ മതി പാത്രത്ത്
ആഹ് മറ്റേ ഇവിടെ മൊബൈല് മൊബൈല് കാണുന്നോര് തിന്നാൻ മൊബൈല് അപ്പൊ മൊബൈല് ഇല്ലാതെ തിന്നാ മതീന്ന് പറയുമ്പോ ഇന്നാ വേണ്ട തിന്നാ കഴിക്കില്ലാ എന്നാ കഴിക്കണ്ടാ വെശക്കുമ്പം കഴിച്ചാ മതി ഇവിടെ ആർക്കും നിർബന്ധം ഒന്നുല്ലാ വേണെങ്കി കഴിച്ചാ മതി അപ്പ പിന്ന ശരിയായിക്കോളും കൊറച്ച് കഴിഞ്ഞ് എപ്പഴാ പിന്നെ കഴിക്കുന്നെ പത്തരെക്കെ ആവോ?
അപ്പ അങ്ങനെയാണ് കേക്കുന്നുണ്ടോ നീ റേഞ്ച് എടക്ക് കട്ടാവ്ന്ന്ണ്ട്‌
ആഹ് ആഹ് കട്ടാവുണ്ട് കട്ടാവുണ്ട് അങ്ങനെക്കെയാണ് ഓറ് പിന്നെ ഓരങ്ങനെ ഒറ ക്കണെങ്കിലോ നമ്മളങ്ങനെ എവിടെങ്കിലൊക്കെ സൈഡായി എങ്ങനെലും ഒ കെടന്നുറങ്ങും ഇതിനൊക്കെ ഒറക്ക് വരുമ്പത്തിന് രണ്ടൊറക്ക് ഒറങ്ങാൻള്ള സമയാവും
അല്ല ഇവര് പറഞ്ഞ പോലെ ഇവരെ ഒറക്കുമ്പഴേക്ക് ഞാൻ വിചാരിക്കും ഇവർക്കൊക്ക് ഒറങ്ങാൻ സമയം കി കിട്ടീട്ട് ഒറങ്ങുന്നില്ല്യ വര് മനുഷ്യന് ഇവിടെ ഒറങ്ങാൻ സമയം കിട്ടുന്നില്ല ഒറങ്ങിക്കോളാൻ പറഞ്ഞാലും ഒറങ്ങൂല എന്ത് കളിയാ
ആ എവിടെലും ഒന്ന് ചാരി ഇരുന്ന അപ്പ സൈഡാവും ആണ്
പിന്നെ എന്ത്‌ എന്തേലും വ വർക്ക് എന്തേലും ചെയ്യണ് ണ്ടോ എന്തേലും ജോലി എന്തെങ്കും ചെയ്യ്ണ്ടോ?
വർക്ക് അം ഇന്റെ ഓരോ വർക്ക്ണ്ട് ഈ സ്റ്റാറ്റസ് വർക്ക് അങ്ങനെയൊക്കെ
ആ ആ ആ ആ അന്നേരം
ഉം അല്ലാതെ വേറൊന്ന് ഏ കോഴിക്കോട് ഞാാനല്ലാതെ പോയിറ്റ്ണ്ടാര്ന്നു കല്യാണത്തിന് മുൻപൊക്കെ പോയിറ്റ്ണ്ടാര്ന്നു ജോലിക്ക് സേൽസ് തിലൊക്കെ സൂപ്പർ മാർക്കറ്റില് കോഴിക്കോട് മേത്തോട്ട് താഴെന്നർഞ്ഞ സ്ഥൽത്ത് ഹൈലൈറ്റ് മാളക്കെ
എവ്ടെ അ അ ആ ഞ എന്റെ വീട് കൊഴ് കോഴിക്കോടെന്നേണ് രാമനാട്ടര
ആ അവ്ടെ ഞങ്ങള് വ്ടെ ഹൈലേറ്റ്മാൾന്റട്ത്ത് മേത്തോട്ട് താഴംന്നർഞ്ഞ സ്ഥൽത്താ
ആ ആ ആ ആ ആല്ലല്ല അറിയാം അറിയാം അറിയാം ഞാൻ കോഴിക്കോട് രാമനട്ട് ര പക്ഷേ കല്യാണം കഴിച്ചത് നെല നെലമ്പൂരിലോട്ടാണ് ഈ കാട്ടിലോട്ട്
അങ്ങോട്ടൊന്നും പോണ്ടെടാ അത് കോഴിക്കോട് ന്നെക്
അല്ല ഞാന് ആ അല്ല എന്നെ അങ്ങോട്ടാണ് കല്ല്യാണം കഴിപ്പിച്ചെതെന്ന് നെലമ്പൂരയ്
ആ നെലമ്പൂര് ആ ആ ആ അത് ശരി
ആഹ് ആഹ് ആഹ്
ആ അപ്പൊ നമ്മള് നല്ല ലോങ്ങിലാള്ളത് രണ്ടാളും
ഉം അതന്നെ
ഇവിടെയും തമ്മിൽ കൊർച്ച് കൊർച്ച് നല്ലോണം വ്യത്യാസംണ്ട് കൊർച്ച് ദൂരം ണ്ട് രാവിലെ പോയി കഴിഞ്ഞാൽ
രാവിലെ ബ ഞങ്ങളധികും ബൈക്ക്ന വര ബൈക്ക്ന് പോയി ബൈക്ക് ന് ന്നെവരും രാവ്‌ ഈ ഇങ്ങനെ രാ ബസ്സ് കേറി ഇറങ്ങി ഇതിനേം ങ്ങൊണ്ടൊക്കെ വരാന്ന് പറയുമ്പോ ഭയങ്കരാകും മറ്റതാകുമ്പോ എപ്പഴ് വഴി നിർത്തി എർങ്ങി ചെയ ബസ്സിന് പോയിട്ട് തോന്നുമ്പോ ഓന് ഇഷ്ട്ടള്ള സ്റ്റോപ്പില് നിർത്തണം പിന്നെ അവിടെന്ന്റങ്ങണം. അതൊന്നും നടന്നില്ലല്ലോ ആഹ് ഇന്നാ അയ് കോട്ടെ ടാ
ഇൻക്
ഉം ന്നാ അയ്ക്കോട്ടെ പിന്നെ വിളിക്കാംട്ടോ
ആ ശ് ആയ്ക്കോട്ടെ ശരി എന്നാ